ആഹ് ആഹ് ആക്കിക്കണ ആഹ് നമ്മൾ എന്താ പറഞ്ഞു തന്നേ
ഞമ്മള് ബഷീർ ദിനത്തെ കുറിച്ചായിരുന്നു
ആഹ് ആ ഇപ്പോഴത്തെ പേരന്റ്സ് ആണേലും ടീച്ചേഴസ് ആണേലും ല്ലാരും സപ്പോർട്ടീവ ഭയങ്ങര
അതെ അതെ ടീച്ചേഴ്സ ഒക്കെ കുട്ടികളെ പോലെ എന്ത് പരിപാടിയയലുന്ന അവ നല്ല ആക്റ്റീവ് ആണല്ലോ ഇപ്പോ ഈ എന്താ ആഹ് എല്ലാ ഡാൻസും പരിപാടി കുട്ടികൾക്കൊക്കെ ഈ എന്താ പറയാപ്പ ലഹരിന്റെ ണ്ടുന്നല്ലോ ആഹ് അതില ഒപ്പം ചാടി കളിക്ക അതോ വീ
അത് ഉം അത് പിള്ളേർക്കൊരു സന്തോഷം
അത്
ഭയങ്കര സന്തോഷം ഓരോന്നൊക്കെ ചെയ്യാൻ കൂടെ അതിനിപ്പം ടീച്ചർമാരാണെലും ഓരോ പരിപാടിക്കൊക്കെ അവര് തന്നെ റീൽസ്ക്കെ ഇടാറുണ്ട് അവര ഓരോന്ന് ചെയ്യുന്നേ ഞാൻ തന്നെ ഞാൻ എന്നെ മുമ്പേ എന്നെ മുമ്പേ പഠപ്പിച്ചിട്ടുള്ള ടീച്ചറ് ഞാൻങ്ങനെ ഇൻസ്റ്റ ങ്ങനെ നോ മിസ് ഇങ്ങനെ എന്തുവാ ഫുട്ബോള് ഇപ്പം വേൾഡ് കപ്പ് അടക്ക അല്ലേ ഫുട്ബോള് തട്ടുന്ന വീഡിയോക്കെ ന്ന് അങ്ങനെ മിസ്സന്മാരൊക്കെ ഇടാറുണ്ട്
ആഹ് എല്ലാർക്കും ഭയങ്കര ഇതാണ്പ്പം ഇപ്പൊ സോഷ്യൽ മീഡിയല്ലതൊണ്ടേ അപ്പൊ ആദ്യ
ആഹ്
ആദ്യത്തെ ടീച്ചേഴ്സ ഒക്കെ അറിയതെ ടീച്ചർയുമ്പോ തന്നെെ കുട്ട്യാൾക്ക് ഭയങ്കര
പേടിയ കണ്ടാ കണ്ട ഓട അവര് അത് എങ്ങനെ ഇപ്പോഴത്തെ ടീച്ചർമാര് വരുന്ന പോലല്ല വരുന്നേ ഒരു വലിയ ചൂരലും ആയിട്ടാ വരുന്നേ
അവര് അവർക്ക് ഇതേപോലെ വേഷംന്നല്ല സാരിയന്നല്ലേ അന്ന് ചുരിദാറ ഇട്ല്ലല്ലോ അന്ന് കാരണം ചുരിദാർടുമ്പന്ന സാരി കിട്ടിയല്ലേ എന്താ പറയാ ഭയങ്കര ഗൗരവത്തിൽ വരുമ്പോ ആർക്കയാലും
ഇതേ ഒരു ചൂരല്.
കുട്ടികളെ ആയാലും ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ അല്ലേ അല്ലാതെ. ഇതിലും സംസാരിക്കൂലല്ലോ എപ്പോഴരു എപ്പോഴേ ഒരു ഉം.
ഇപ്പൊ ഇപ്പൊ ആഹ് ഇപ്പൊ ടീച്ചർമാരെ ടെ എന്ത് വേണലും പറയാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാം ഭയങ്കര ഫ്രണ്ട്‌ലിയാ.
ഉം
ആഹ് ഫ്രണ്ട്സിനെ പോലെ എന്ത് വേണേലും സംസാരിക്കാം ഞാൻ ഇങ്ങനെ.
ആഹ്
റീൽസ് ഒക്കെ ഇങ്ങനെ കാണും, ഒരു സ്കൂളിലൊക്കെ ടീച്ചർമാരെയൊക്കെ എന്ത്. ഒരു എക്സാമിനൊക്കെ മാർക്ക് ഇങ്ങനെ ഇല്ലെങ്കിലും ഉള്ളവർക്ക് ആണേലും. ഒരു ചോക്ലേറ്റ് അന്റെ കൂടെ വെച്ച് പിൻ ചെയ്തുകൊണ്ട് കൊടുക്കും, കൊച്ചു പിള്ളേർക്ക് അതു. മാറ്റിയ ഒരു സന്തോഷം മറ്റേത് പണ്ടത്തെ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ മാർക്ക് കുറയുന്ന. കണ്ട അപ്പൊ ഏഹ് ചൂരലിന് അടിവീഴും.
അതെ
ഉം പിന്നെ ചെലവരൊക്കെ പറയും എന്തെങ്കിലും. ഒരു കാര്യം ഏഹ് ഏഹ് പ്രോബ്ലം എന്തേലും വരുമ്പോ സൊസൈറ്റി ഇല്ലേ.
ആഹ്
ന്യൂസിൽ ഒക്കെ വരുമ്പോൾ ചിലരൊക്കെ പറയാം അടിച്ചു വളർത്താത്തതിന്റെ കുഴ പ്പനൊക്കെ പറയും ചെലോര് ഉം. പക്ഷെ ഈ ഈ സം ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. എന്നാലും ആൾക്കാര് പറയും അടിച്ചു വളർത്താത്തന്റെ തന്നെയാണ്, പക്ഷെ.
അതെ
അടിച്ചു വളർത്തുന്നതിനേക്കാളും നല്ലത് സ്നേഹത്തോടെ പറഞ്ഞ മനസ്സിലാക്കാം.
പറഞ്ഞു മനസ്സ് സ്വയം അല്ലാതെ ഒരു ചീത്ത പറഞ്ഞിട്ട് ഒന്നായിട്ട് കാര്യയില്ല. എന്താ അവർക്ക് എന്താ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിട്ട് അതിനനുസരിച്ച് നീങ്ങാ. നല്ലത് നല്ല രീതിയിൽ പറയുമ്പോഴാണ്. അവരായാലും നല്ല രീതിയിൽ നിക്കാവുള്ള അല്ലെങ്കിൽ അവർക്കും ഒരു ദേഷ്യയാവും.
ദേഷ്യയാവും ആഹ് ആണണ് ആഹ് മതി. ആഹ് ആഹ് അങ്ങനെ ഒരു ദേഷ്യം വരും അത് പിന്നെ അവരൊന്നും പറയത്തുല്ല. എന്റെ എന്റെ ഉമ്മ ഇനിയിപ്പോ എന്റെ ഉമ്മ ഉണ്ടേൽ എനിക്കറിയാം എന്തു വേണേലും പറയാം ആഹ്. ഉം എന്താ എന്റെ ഉമ്മ. അവിടെ പൊക്കോട്ടെ ഇവിടെ പൊക്കോട്ടെ അങ്ങനെ എന്തുവാന്ന് ആലോചിച്ചിട്ട് ആഹ് പോയ്ക്കോ. എന്നുപറയും എന്റെ ഉമ്മച്ചി ഇങ്ങനെ ഉം റിലേറ്റീവ്സ് ഇങ്ങനെ. അത് ഇപ്പൊ നമ്മൾ അങ്ങനെ ഇത് കൊടുക്കുന്നത് കൊണ്ട് അവര് എന്ത് എന്താണേലും എവിടെ പോണേലും എന്താണേലും. പറഞ്ഞിട്ടേ പോകു.
ആഹ്
അല്ലാതെ പേടിച്ചിട്ട് എങ്ങും വിടാതിരുന്നാൽ. പേടിപ്പിച്ച് പേടിച്ചിട്ട് ഇപ്പോ പറയത്തില്ല.
അതെ അതെ അല്ലെങ്കിലും മക്കളായിട്ട് നല്ല. എന്താ പറയുക ക്ലോസ് ആയിട്ട് നിക്കാ തന്നെ എപ്പോഴും നല്ലത്.
എപ്പോഴും ഉം എന്റെ എന്റെ ഒരു ഇക്കാന്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ. പിന്നെ ആഹ് ആഹ് പിന്നെ. ഇപ്പ തരാം ഇപ്പ തരാം എന്നാവിളി ഏ വിളി എടി ആഹ് ഹലോ
ആഹ് പറയും.
ആഹ് ഇപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ എവിടെ പോണേലും ഇങ്ങനെ പറയാതെ അങ്ങ് പോകും. ആ പറയാതെ എങ്ങ് എങ്ങനെ എന്തൊക്ക ടൂറിനൊക്കെ പോകുമ്പോൾ വൺ ഡേ ടൂറ്.
ഉം ഉം
എങ്ങട്ടെല്ലും പോകുമ്പോഴോ അങ്ങാണെങ്കിൽ പറയാതെങ്ങ് പോകും ഞങ്ങളോട് പറയില്ല അഥവാ അവരെ കണ്ടാ പറയല്ലേ എന്നും പറയും
അങ്ങനെയല്ലേ ആ സ്ട്രോങ് ആകും വിട്ടില് വേണെങ്കിലേൽ
ഉം
അല്ലെ അങ്ങനെ സ്ട്രോങ് ഉള്ളവരു ഉണ്ട്ട്ടോ അതുണ്ട് ഷേ ഫ്രണ്ട്‌ലി ആയിട്ടുള്ളതൂണ്ട് ക്ഷേ പൊതുവേ ഇപ്പത്തെസമു ഇന്ന് വേണ്ടത്താഇപ്പഴത്തെന്നെ നമ്മ തലമുറയൊന്നും വേണ്ടത് എല്ലാം ഫ്രണ്ട്ലി ആയി നിൽക്കേ പറ്റുള്ളൂ ഉ
ആണ് അതെ പറ്റത്തുള്ളൂ
ഉം ഉം
അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയും
ആഹ് ഹഹു
എല്ലാ കഴിഞ്ഞിട്ട് എന്ത് വന്നാലു ന്തൊരു വിഷയം ണ്ടേലും പറയാൻ പറ്റുവല്ലോ
അതെ അതെ പിന്നെ കുറച്ചൊരു പഴയ തലമുറയേള്ളൂ കൊറച്ച് സ്ട്രോങ്ങില് നിൽക്കുന്നുള്ളൂ ഇപ്പഴത്തെ തലമുറൊന്നും അങ്ങനെ നിക്കൂല
ഉമ് പണ്ട് പണ്ടുള്ളതിനെ ഒലക്കൊക്കെ ടിച് വളർത്തണന്ന്
അതെ തെ നല്ല വടിമലല്ലായിരുന്നോ ആദ്യ ഒക്കെ അല്ല ഒന്ന് പറഞ്ഞ രണ്ടാമത് അടിയായിരുന്നു
അടിയായിരുന്നു അയ്യോ ഇങ്ങനെ ഒക്കെ പറയും പണ്ടുള്ളോരൊക്കെ ആണെങ്കിൽ ഏയി ഇങ്ങനെ വാപ്പായൊക്കെ വാപ്പനൊക്കെ ഭയങ്കര പേടിയാ ആഹ് വാപ്പനെ കണ്ടാ പേടിയാ
അത് മാറിക്കലായിരുന്നു ഉം
പക്ഷെ എന്റെ എന്റെ ഉമ്മയുടെ വാപ്പാനെ ഒക്കെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നുണ്ട് പക്ഷെ അവർക്കൊരു ബഹുമാനം ണ്ട് പക്ഷെ അടി അങ്ങനെയൊന്നുമില്ലായിരുന്നു
ഇല്ലല്ലേ ആഹ്
ഉം ഉ അങ്ങനെ
ചിലൊര ചെലെ ഇതില് ഇപ്പഴും ഉണ്ട മ്മ നമ്മളിപ്പോ പൊതിപ്പ കാണുമ്പോ അത്രല്ലക്ഷെ എന്നാലും ഭയങ്കര ഇതിയില് ഇന്ത വണ എത്രണ്ട് നമ്മളിപ്പോ ഒ ഇത് ന്യൂസൽന്നെ കാണാലോ എന്തൊക്കെയന്ന് കേക്ക
ആണ് അതുപോലെ നമ്മള് എന്താ ചിലര് ഭയങ്കര സപ്പോർട്ടീവാട്ടിരിക്കും ചിലര് ഭയങ്കര ഉപ ഇപ്പം തന്നെ ന്യൂസില് കണ്ടില്ലേ
ഇന്നെന്താ ഞാൻ ശ്ര ന്യൂസ്‌ നോക്കിയിട്ടില്ല
ആ ഇന്നത്തെ അല്ല മറ്റേ ആ ഒരു കുഞ്ഞിനെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ച്
അതെ അതെഞാൻ കണ്ട ആലോയ്ക്കാൻ വയ്യ അതൊക്കെ കേക്കുമ്പോ തന്നെ എന്തോ നമ്മക്ക് പാവം
ഇതിനന് മ്പട്ട് ആ അനെ കണ്ടിങ്ങനെ ഇങ്ങനെ റീൽസിന് വേണ്ടി ഇങ്ങനെ പോവല്ലോ അങ്ങനെ ഓരോ പൈസ തെ എടുക്കാം അങ്ങനെ അങ്ങനെ എന്തോത്തിനും നി ഇവരൊെ കണ്ടായിരുന്നു അപ്പ സംസാരിക്കപ്പോ അവര് ഭയങ്കര കുഞ്ഞിനെ കൊണ്ട് വിചാരിക്കത്തെ ഇല്ല ആ കുഞ്ഞിന്റെ രണ്ട് കൈ കെട്ടിവെച്ച കൊഞ്ഞ ആ വീഡിയോ കണ്ടായിരുന്നു പാവം
ഞാന ഇങ്ങനെ കൊറ അതന്നല്ലായിരുന്നു കൊറച്ച് ദിവസം
ഓഹ് കൊറച്ച
എ എങ്ങനെല്ലെ സഹിക് എങ്ങനെ കൈ്യണേന്ന് ആലോയിക്കങ്ങനെ ചെയ്യാനും പറ്റോന്ന് വേണ്ടെങ്കി വേണ്ട ഒഴിവാക്കിട്ട് പോയാ മതി
അല്ല ആരെങ്കിലും നോക്കണാ എത്രോ പേര്ണ്ട്. നോക്കുന്നേട്ത്ത് കൊണ്ട് കൊട്ത്തിട്ട് പ്പൊ എന്തിനാ വെറുതെ ക്ക നോക്ക്ണോട്ത്തോണ്ട് കൊട്ത്തിട്ടോ ഇനി നോക്കുന്നോട്ത്ത് കൊടുത്ത് ഇനി ഇവർക്ക് ചെലവ്ന് കൊടുക്കണോന്ന് പർഞ്ഞ് ഞ്ഞായിരിക്കും എനിക്കറിയാൻ വയ്യ അങ്ങനെ എനിക്കറിയാൻ ഇപ്പ ഈ വൃദ്ധ സദനത്തിലൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തോ പൈസങ്ങാണ്ടൊക്കെ കൊടുക്കണോന്ന് തോന്ന് രു മാസം കണ്ടോ അങ്ങനെ അതേപ്പോലും എല്ലാം കാ കാണൂന്ന് എനക്ക് അറിയാൻ വയ്യ
ആഹ് അറീല്ല നമ്മക്ക് അയ്നെ കുർച്ച് അറീല്ല കൊർച്ച് കഴിഞ്ഞോൽക്കല്ലേ നമുങ്ങന ഇല്ലാതിരിക്കട്ടെ ആർക്കും
ഇല്ലാതിരിക്കട്ടെ മറ്റേ ഇങ്ങനെ വൃദ്ധസദനത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്ഓരോ ന്യൂസ് ക്കെ വരുമ്പോഴേ ഇത്ര ഇത്ര ഭാഗം ഒരുമോൾക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ
ആഹ് ആഹ്
അങ്ങനെയൊക്കെ
വൃദ്ധ സദനയാലും പ്പം കൂടുതലന്നല്ലെ ദിവസം തോറും ശേ വിദ്യാഭ്യാസം ആൾക്കാര് കൂട്ണ അൻസര്ച്ചെ ഇങ്ങത്തെ അവസ്ഥിം കൂടണറേ
ഞാ എന്നിട്ട് വേറെ ഒര് വീഡിയോക്കാത്തണ്ട് അവര് എന്തുവാ വൃദ്ധ സാദനത്തി കൊണ്ടാക്കുന്നൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള നോർമലൈസെയ്യും അവര്. അവരിങ്ങനെ ആ വീഡിയോൽ പറഞ്ഞ ഉം എന്താ അമ്മയ്ക്ക് പ്രായായേ അവര് പൊറത്തുംങ്ങാണ്ടക്കെയാ അപ്പം ന്നാ എന്താ അവര്ടെ അതേ പ്രായത്തിനുള്ളവരായിട്ട് കൂട്ടുകൂടി ആഹ് അങ്ങനെ നടക്കുന്നേ അങ്ങനെ പോവുന്നേ അല്ലേന്ന് പറഞ്ഞ് അവര് കൊണ്ടാക്കി. അതാണ് അതില് നല്ലത് അവർക്കും അതല്ലേ സന്തോഷം ന്നും പറഞ്ഞ്
ഓഹ് ആ മൈൻഡ് കാണ്ണോൽക്ക് കൊഴപ്പില്ല.
ആഹ് പക്ഷെ അവർ അവര്
ആഹ് ആ കൊണ്ടാക്ക എന്താ പറയാ പോരന്റ്സ് എത്ര മാത്രം ത്ണ്ടാവും സങ്കടം ണ്ടാവും കര്ണം മക്കൾ സ്വന്തം എങ്ങനെ നോക്കിയാ മ ക്കളാണ് ഇങ്ങനെ ചെയ്യ്ണെന്നുള്ളരു ഇത്ണ്ടാവല്ലോ ഇവര്ക്ക്
വീഡിയോയിൽ കണ്ടത് അവര് എന്ന അവര് പൊറത്ത് പോയിട്ട് വന്നിട്ട് അവര് അവരുടെ മ ക്കളെയൊക്കെ കൊണ്ടന്നും ആ ആ പേരന്റിന്ന് കാണിക്കുന്നു വൃദസദനത്തിലുള്ള അപ്പൊ അവര് ഇങ്ങനെ കൊറച്ച് സമയം കളിച്ചിട്ട് അവര് തിരിച്ചു പോവാ. അതൊക്കെ കണ്ടപ്പോ എന്തോ അത് ഇച്ചിരി അവരതായിരിക്കല്ലല്ലോ ആഗ്രഹിക്കുന്നത്. അവര്ടെ വീട്ടില് നിക്കണം. ആ എന്താ അങ്ങനൊക്കെ
മക്കളപ്പൊ എങ്ങനെല്ലേലും അവരെ മനസ്ക്ക് ത് വേണെങ്കി അവരെ മക്കളും ഉം അവരൊപ്പം നിൽക്കണം. ശേ ഇവര് ജോലിക്ക് പോണ്ട് ഇവര് ച്ച്ണ്ടാവും പിന്നെ ഇവരെ ഒറ്റക്ക് കൊണ്ടോയി ഷ് അങ്ങനെ ആക്ക്ണോലും ഇണ്ട്. ഷ് ന്നാലും അവര്ക്ക് വല്ലാത്ത ഫീലിംഗ് എന്നാവും അവ്ടെ പോയിക്കുമ്പോ കര്ണം ഇന്നെ മക്കള് ഇങ്ങനെ ചെയ്തല്ലോ ന്നുള്ളൊരു
പക്ഷെ അവര് പറയുന്നെ അമ്മ അമ്മയ്ല് അമ്മയ്ക്കും താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിലാ അവര് പറയുന്നെ പക്ഷെ അമ്മയെ കണ്ട അങ്ങനെ പറയത്തില്ല കെട്ടോ
എന്തേലും ഇപ്പത്തെ കാലത്തിന്റെ പോക്ക് ന്താണ് ഇപ്പന്നെ റീൽസിനല്ലേ മറ്റ ലൈഫന്നെ റീലാണ് അറി ഞാ
ഉം ശേ റീൽസിന് വേണ്ടി എന്തും കാണിച്ച്
അതെതെ ക്ഷെ എന്നാല ശര്ക്ക് അവരെ ത് കണ്ടാല് എന്തൊക്കെയാവും. ക്ഷെ അവരെ ശര്ക്കുള്ള ലൈഫ് ചെൽപ്പം ഭയങ്കരതാവും അങ്ങനീണ്ടല്ലോ അങ്ങനെ എത്രണ്ണം ഞാൻ
അങ്ങനെ അതെ എല്ലാരും പറയണ്. ഈ റീൽസിന് വേണ്ടിയിട്ട് അതേപോലെ ജീവിക്കാൻ നിന്നാ ആ ജീവിതം ഇതായി പോവെത്തെള്ളൂ എന്ന്
അതെ
റീൽസിൽ പലതും ഓ എന്താ ഇപ്പം ഒരു എക്സാപിൾ ആണെങ്കിൽ ആ ഇപ്പം വെഡിംഗ് അനവേസിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഗിറ്റും കാര്യങ്ങളൊക്കെടുക്കുന്നവരാണ് പക്ഷെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ അയ്യോ എനിക്ക് കൊടു ക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ അവിടെ ഒരു ചിന്ത വരും
അതെ അതെ എന്നയിക്കെട്ടെ ശരിട്ടെ